ആ എന്താണ് ശശ് ആ കേൾക്ക്ണ് ണ്ട് ന്താണ് വിശ്
മ്മ് സുഖാണ്
ആഹ് എന്താണ് പിന്നെ ചായ കുട് ആ സുഖാണ് ചായൊക്കെ കുട്ച്ചാ
ചായ കുടിച്ചിട്ടില്യാ ഇണ്ടാക്കാണ് ഫുഡ്ഡ്
എന്താണ് കടി
അവക്ക് ചായക്ക് കടി ബ്രെഡ് മുട്ടേല് പൊരി വെച്ച് വേ പൊരിക്കാ ബ്രെഡ് അതന്നെ മക്കക്ക് ഭയങ്കര ഇഷ്ടാ
ഏഹ് ബ്രെഡും കോഴ്മുട്ടേ
ഉം
ഏ ന്നിട്ട് പൊരിക്കലാ
പിന്നെന്താ വേറെന്താ
വേറെന്താ നല്ലതന്നെ
ഇങ്ങളൊക്കെ ചായ ചായ കുട്ച്ചോ
ഇല്യാ ചായ കുട്ച്ചിട്ട്ല്യ കുട്യേള്ങ്ങനെ കളിക്കാ പോയ്ട്ടേ സ്കൂള്ട്ടടനെ പോയ്ക്ക്ണ് ചായ കുടിക്കാതെ ഉം
ഉം ചായട്ച്ച് ചായ കു കുട്ച്ച്ട്ട് പോയതല്ലേ
എല്ലാ ചായ കുടിച്ചിട്ടില്ല അവര് അവർക്ക് ചായ അങ്ങനെ നിർബന്ധല്യ എന്തേലും കടി എന്തേലും ബിസ്ക്കേറ്റ് എന്തേലും ഇട്ത്തു ചായയ വല്യ താല്പര്യല്യ ഉം അപ്പൊ അങ്ങനെ ഞാനുണ്ടാക്കലില്ല
ഏഹ്
ചെലപ്പൊക്കെണ്ടാക്കും
വേറെന്താ
വേറെന്താ ആഹ് ഇൻക്ക് മൂന്ന് കുട്യളാ ഒരു ഒര് പെൺ ഒരാൺകുട്ടി രണ്ട് പെണ്ണും
ഏ എത്രായി കുട്യേക്ക്
മൂത്താൾക്ക് എട്ട് വയസ്സ്. രണ്ടാമത്താൾക്ക് ആറ് ചെറിയാൾക്ക് ഒരു വയസ്സായിട്ടൊള്ളൂ. പെങ്കുട്ടി
ഉം ഉം
നിങ്ങൾക്ക് എത്ര കുട്യളാ
ഇൻക്ക് മൂന്നുട്യള് മൂന്നും പെണ്ണന്നെ മൂത്താള് ആറാം ക്ലാസില് രണ്ടാമത്താള് നാലാം ക്ലാസ്സില് ഏ ഹ് എളേത് ചേർത്തിട്ട്ല്യാ മൂന്നര വയസ്
ആഹ് പിന്നെന്താ മീനൊക്കെ കിട്ടിയാ വെള്ളിയാഴ്ചായിട്ട് കിട്ടിണ്ടാവൂലലേ ആഹ് ആഹ് ഇവടെ ആഹ് എർച്ചന്നെ എർച്ചന്നെ
ഉം ഉം
ആഹ്
എന്താണ്ടാക്കിയെ എറച്ചി കറിക്കെ ഉം ഹസ്ബൻഡ്
ഹസ്ബൻഡ് ഇക്ക കടെ പൊയ്ക്ക്ണ്
ഏഹ് എപ്പളാ വരാ
ക്കാ വരാനൊരു പത്തര പൈനൊന്ന് മണിക്കാകും ഷവർമെന്റെ പണിയാണേ അപ്പൊ അത് പോണെനന്സരിച്ച് കയ് വരാൻ പറ്റൊള്ളൂ കഴിഞ്ഞാലേ
ആഹ് കെയ്ഞ്ഞാലല്ലേ വരാൻ പറ്റൂ
ആഹ് കഴിഞ്ഞ്
ഇങ്ങക്കാ കൃഷിക്കെ ഇണ്ടോ
ഇല്ലില്യ കൃഷീന്ന് പറയാൻ ഒന്നൂല്ല്യ ഇവടങ്ങനെ ആരും അങ്ങനെണ്ടാക്കൊന്നു
ഉം മയണ്ടോന്ന് അവിടെ
ആഹ് നല്ല മഴ രാവിലെ തുടങ്ങേക്ക്ണ് മഴ ആഹ് കൊറച്ചീസണ്ടാവും ഈ ഞാറ്റുവേലൊക്കെ ആയിക്കണണ്ടപ്പാ അ മഴയ തോന്നുന്നു
ഉം ഇന്ന് ഫുള്ള് മയേര്ന്ന്
ആഹ് നല്ല മഴ ഡ്രസ്സ്കളൊന്നും ഒണങ്ങൂല്ല തിരുമ്പി കൊറച്ചൊക്കെ കഴുകി പിന്നെ കഴുകീട്ട്ടാ സലം വേണ്ടേ ഇന്നലത്തെ മിനിയാന്ന്ത്തക്കെണ്ട്
ഓ അതാണ് മഴ കഴഞ്ഞുമ്പണല്ലണം നാളെ അടുപ്പിച്ച് മഴ ഇണ്ടായല് ഡ്രസ്സ് ഓണങ്ങൂല
ഡ്രസ്സ് ഒണങ്ങൂല നമക്ക് അതാണ് ഏറത് രാത്രി പെയ്താലും വേണ്ടില്ല പകല് വെയിൽണ്ടെങ്കില് ആഹ് കുട്ടികൾടെ താണ് ഏറെ കൊറെ ഉണ്ടാവും
ഉം ഇതും അങ്ങനെ തന്നെ കുട്ടികൾ തന്നെ കുട്ടികൾ ഒന്നും രണ്ടും മൂന്നും കഴിച്ചിടല് എ ഡ്രസ്സ് എടു അടുത്ത ഡ്രസ്സ് അങ്ങന
പോവുമ്പളും ഇതും
എന്താ പണി ഉം ഉണങ്ങാണ ഉണങ്ങി കിട്ടിയ പിന്നെ സമാധാനാ ഒന്നാകെ നനഞ്ഞ് കൊടുക്കുമ്പോട്
ആഹ് അതന്നാ വാഷിംഗ് മെഷീൻ ഇട ന്നോണ്ട് കൊണ്ട് കുറച്ച് വെള്ളം ഇറ്റിൽ മാറും കസേരയിൽ കൂടെ കൊടുന്നെക്കും റൂമി ചെറിയൊരുയലട്ടി കുട്ടികളൾതൊക്കെ ഇടും ശഡി ഇതൊക്കെ
രാത്രി ഒന്ന് കെട്ടിയതാണ് ഞ് ഒണങ്ങി വാഷിംങ് മെഷീൻ വീട്ടാണ് ഉണക്കല് തന്നെ ആണ് അല്ലാതെപ്പോ ശരിയാവൂല
ആഹ് ആഹ് അപ്പൊ ഇടലില്ല
ആഹ് അപ്പടല്ലാംണ്ട് നല്ല ചെളിള്ളത് ഒന്ന് വാഷി മെഷീൻ ഇടാൻ പറ്റും
ഇല്ല മക്കള് നല്ല ചളിള്ളതൊന്നും ഞാനും എങ്ങനെ വാഷിം മിശിയില ഇട ഞൻ കല്ല് മ്മെ ഇട്ട് തിരുമ്പും ചെലതൊക്കെ മക്കളെ വെള്ള ഷർട്ട് യൂണിഫോം ഒക്കെ കല്ലുമ്മെ ഇട്ട് തന്നെ കഴുകും അത് ഇതിൽ ഇട്ടിട്ടു കാര്യല്ല നിറം വെക്കൂല ആഹ് വെറുതെ ഇട്ടിട്ട് അപ്പൊ നമ്മള് ഡെയിലി യൂസ് ചെയ്യണതൊക്കെ എടുത്തു അല്ലാതാ പുതിയ ഡ്രസ്സ് ഒന്നും ഇണ്ടൂല്ല അത് കയ്യിലിട്ട് ഒരതി ഇതാക്കും
ഉം ഉം ഞാനും അങ്ങനെത്തന്നെ
ആഹ്
നിങ്ങൾ യാത്രയൊക്കെ ചെയ്യാറുണ്ടോ
യാത്രകളൊന്നും അങ്ങനെ ഇല്ല കുട്ടികളൊക്കെ ചെറുതായോണ്ടേ വല്ലാതെ യാത്രൊന്നുമില്ല കുട്ടികള് ചെറുതായോണ്ട്
എവിടെലൊക്കെ പോയാൽ മക്കൾക്ക് അപ്പൊ വയ്യായികൾ വരും പിന്നെ അധികം പോകലില്ല
വെക്കേഷൻ ലൊക്കെ പോക്കുണ്ടാ
ഇല്ല്യ. അങ്ങനെ പോ ഇപ്പൊ കൊറെയായിപ്പോയിട്ട്. മോള് ചെറുതായേന്റെഷം. വീട്ടിന്റെ പണി. ഇവെടെ ഫാമിലി ല്ലൊള്ളവരൊക്കെ പോയി. ഞങ്ങളെ വിളിക്കും. ഞങ്ങളങ്ങനെപ്പോക്കില്ല. എല്ലാരും കൂടി പോകുമ്പോഴൊക്കെ വിളിക്കും. ചലക്കണ്ട് ഒക്കെ പറയാ
ഞങ്ങളും ഇന്നാള് ഏഹ് ഞങ്ങള് പോക്കണ്ട് നിങ്ങള് അങ്ങനൊക്കെ ഫാ അങ്ങനൊക്കെ പോകും ചെലപ്പൊ
ആഹ് ഇക്കെ വരൂല പോകുമ്പോഴ അപ്പൊ ഞാൻ പറയും ഇങ്ങള് ഇല്ലാതെ ഞാൻ പോവൂല അപ്പൊ പിന്നെ രണ്ടാളും പോയി അവരുണ്ടെങ്കി ഒരു ഇതാണ് മക്കളായിട്ട് ഞാനൊറ്റക്ക് മൂന്ന് കുട്ടികളായിട്ട് പോകുമ്പോഴേ ഒരു ആഹ് അവരാണ് പണി ഒഴിവാക്കിട്ട് അങ്ങനെ പ്പം വരൂല്ല. ഷവർമ്മെന്റെ പണിയോണ്ട് ആരിം ലീവിന് ആൾക്കാര് വേണം. അതാണ് ഇതാണൊക്കെ പറഞ്
ആഹ്, ഹേ..,
പിന്നെ, ഏഹ് എവ്, അതിരപള്ളി പോയ്ണ്ടാരുന്നു. ആഹ്, സ്വന്തായിട്ട് വീട്ണ്ട്. ആഹ്, വീട്ണ്ട്. ഇപ്പൊവടെ വീട് പണിയാണ്. വാർപ്പാക്കാൻ വേണ്ടീട്ടേയ്, വീടുപണിയാണ്. അപ്പൊ, ഞങ്ങളിവിടെ വാടകക്ക് നിക്കണ് ഇപ്പ തൽക്കാലം. വീടുപണിള്ളോണ്ടേയ്. ആഹ്, വീടുപണിയുള്ളോ ആഹ് വീടുപ്പണിള്ളോണ്ട് വാടകക്ക് നിക്കണ്.
മ്മ വീട്ടില് നിങ്ങള് രണ്ടാള് തന്നെയൊള്ളു. കുട്ടികളോ?
വീട്ടില്, ആഹ് ഞാനും മൂന്ന് കുട്ടിയോളും ഒരു നാത്തൂനുണ്ട്. പെങ്ങെള്
കല്യാണം കഴിഞ്ഞിട്ടില്ലേ നാത്തൂന്റെ?
കല്യാണം കഴിഞ്ഞിട്ട് ഒഴിവാക്കിക്ക്ണ്. അതോക്ക് ഇഷ്ടവായിട്ടൊക്കെയ്, ഒഴിവാ പിന്നെ, ചെറിയൊരു ആഹ്, പ്രശ്നായ്ട്ട്. കുട്ടികളൊന്നുല്ല. കല്യാണം കഴിഞ്ഞ് രണ്ടിന്റന്ന് ഒഴിവാക്കി. ഓക്ക് വേണ്ടാന്ന് ന്നറഞ്ഞിട്ടേ. അവര് കുട്ടികളൊന്നില്ല. ആഹ്, കുട്ടികളൊണ്ടെന്നാല്.
ഉം കുട്ടികളത് കാണേണ്ടി വെരും ന
ആഹ്, അതന്നെ. ഞമ്മക് ക്ക് നമ്മളെതെന്നെണ്ട് വടെ. എടുക്കാനും പെറുക്കാനു മറ്റേതാവുലല്ലോ!. ഇക്കേണൊന്നില്ല. ഇനിയിപ്പൊ കാര്യങ്ങളെക്കെ ന്താ വീട് പണിയൊക്കെക്കഴിഞ്ഞിട്ട് മാറും. ക്കണന്നെക്കെ പറയ്ണ്ട്. ഉപ്പ ണ്ടാവുമ്പോയൊക്കെ നോക്കിന്ന്. പിന്നെ, ഉപ്പ മരിച്ചേ. പിന്നെ, അങ്ങനെ അതാണ്ട് പിന്നെ, ആൾക്ക് വല്യ നിർബന്ധയില്യാ. കല്യാണം കഴിക്കണം, അങ്ങനൊരു ചിന്തല്ല്യാത്തരൊളാണ്. കല്യാണം. എന്തോ രിതാണ്. ഇല്ലല്ല. ജോലിയൊന്നുല്ല. ഇപ്പ ഒന്നിനും പോണോന്നുല്ല.
എന്തിനേയും പേയ്ക്കൂടല്ലേ. ജോലിക്ക്. കുട്ടികളൊന്നുല്ലല്ലേ. വീട്ടിലെ
എല്ലാരും പറയും. അപ്പൊറിം ആഹ്, ൻക്ക്, ഞാ പോണില്യാ.
ഏഹ്!
അപ്പൊ പിന്നെ നമ്മെള് നിർബന്ധിക്കുക്കൊന്നില്ല.
പിന്നെന്താ? അവെടെരൊക്കെ. അവെടെയാരുല്ലേ? ഇവ്ടെ, ഇൻ, ങ്ങള് മാത്രോള്ളല്ലേ? ആഹ്, ആഹ്, ആഹ്. പയ്ത്തേ
ഉം. നാ, നാത്തൂമാരെ കല്യാണം കഴിച്ചു പൊയ്ക്കണ്. നാല് നാത്തൂമാര്ണ്ട്. മോനെന്നൊള്ളൂ. ഉം.
ഉം
പിന്നെ
നിങ്ങക്ക് പശു അങ്ങനെ എന്തെലുണ്ടോ?
ഇല്ല പശു ആടൊന്നുംല്ല ആവുന്നില്ല. നിക്ഷ്ട്ടല്ല കോഴി നെ ആടിനെ വളർത്തണത് ഒരു വൃത്തി ല്ലാത്ത പോലെല്ലെ. ഞാ പിടിക്കണെന്നെ പേടിയാണ്, കോഴിനെക്കെ.
ഉം, എന്റെ ഹസ്ബൻഡിങ്ങനെ പറയും, കോഴിനെ കൊല്ലാതെ കോയിനേവളർത്താന്
ആഹ്, ഇക്കേം പറയോയ്, അനക്ക് ഞാൻ രണ്ട് കോഴി, ആഹ്, ഇക്കെ പറയും രണ്ട് കോഴീനേ മേടിച്ചു തരാം. ഞാ പറയും, ആഹ്, ഇവെടെ കുട്ടിയാളെ നോക്കാൻ വെടെ നേരമില്ലാ ന്നട്ടപ്പൊ കോഴീനേ. എനിക്കൊന്നാമത് ഇഷ്ടവല്ല. ഈ വൃത്തിയില്ലാത്തപ്പോലെ കോയിയായി ആടായി. എന്തായാലും
ഉം. വൃത്തിയാക്ക് പാട് തന്നെയാണ്. പക്ഷെ ഇവർക്കങ്ങനെ മുടക്കെല്ലായിഷ്ടാണപ്പൊ കോയിനങ്ങോട്ട് വളർത്തിയാ മതി. ല്ലാ വീഴ്സിനൊക്കാരും നല്ലത്.
ആഹ് അതല്ലെ ആഹ് ഒരു കാര്യാണ് കോഴിമുട്ടൊക്കെ കിട്ട ആ ശ്റായി നമ്മള് നോക്കണ്ടേ വള അത് ഇതാക്കി അതിന്റെക്കെ വൃത്തിയാക്കി ചെയ്തിരിക്കണം. മ് അതൊന്നും പറ്റുല്ല.
ഉം അങ്ങനെ പറയൂ അവര് ഇവര് നോക്കും അവര അവിടെ ഇടുത്തുള്ളവരൊക്കെ കോഴിക്കളെ വളർത്തണ്ട്.
എന്താലും വളർത്തുന്നവർക്കവില്ല നമ്മുക്കാവും ശല്യം. അപ്പോ കുറഞ്ഞ് വന്നു.
ഉം എടുത്തുള്ളവർക്ക്ന്നെ ശല്യ
ആഹ് അതന്നെ അപ്പൊ പിന്നെ രണ്ടിനും നിക്കണ്ട സായിരിക്കും.
രാത്രി ഫുഡ്ന്ന ചോറ്ന്നെ ണോ കഴിക്കാറ് രാത്രി അത് വച്ചാ ഏഹ്
ചപ്പാത്തി ഒന്നും ഞങ്ങൾ ണ്ടാക്കുല്ല രാത്രിന്നും ചോറന്നെ
ഹസ്ബൻഡറിന് കുഴപ്പലേക്കും ചോറന്നേ ആവുല്ലേ
ആഹ് ഇക്ക വന്നാ ചോറ് കഴിക്കും അഹ് വന്നാൽ ഞങ്ങൾ ഞൻ കഴികൊള്ളു
ഉം ഇവിടെ ചോറെന്നെ ചെല ചെല ദിവസം ചപ്പാത്തി
ആഹ
കടി വേണം വൈകുന്നേരംക്കെടി ഹസ്ബൻഡ് എന്തെങ്കിലും നിർബന്ധമാണ് വേണം. ഉം അല്ലെങ്കിൽ പിന്നെ കുട്ടിക്ക് ആ ഇടക്കിടക്കൊക്കെ ഇണ്ടാക്കുന്നു അധികം എന്നൊന്നും ഇണ്ടാക്കാൻ പറ്റോ പിന്നെ ഇവിടെണ്ട് നാട്ടിലുണ്ടേ ഇപ്പ വന്നിട്ട്
ഗൾഫിലേനോ ആള്
ആഹ അപ്പൊ വന്നാണ് പരപ്പണി പരയെ ഒക്കെ ഹെ
എന്ത് പണിയരുന്നു
ഗൾഫില് മീൻ മാർക്കറ്റില്
ഹെ
വിടെ അയ്ന്പാ പണി പെരപ്പണ്യേനി കൊറച്ച് കഴിയിപോവാട്ടാ നാല് മാസൊക്കെ നിക്കാ വിചാരിച്ചു തുടങ്ങിട്ടേള്ളൂ പരപ്പണി.
ഹെ
വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു.
അതന്നെ
ഹലോ ആരും ഇല്ലാതെ വീട്ടില് ആള് ഇല്ലാതെ പറ്റിലല്ലോ ആണുങ്ങളന്നെ വേണം.
ആഹ അതെന്ന ആരെങ്കിലുംക്കെ വേണം ഉം പിന്നെ ഇണ്ടാക്കല് കഴിഞ്വന്നിട്ട്
ആഹ് കഴിഞ് കഴിഞ്ഞ്.
ആഹ് എന്നാ ശരി എനിക്കും
വേറെ ആ ടൈമ് ആയാ എന്ന ശെരി.
ആ ആ ഓക്കെ